കേൾക്കണില്ലേ
ആഹ് കേക്കാം
ആഹ് എന്താ വിശേഷം?
ഓഹ് സുഖം ഇങ്ങനെയൊക്കെ പോന്ന് അവിടെ എന്താ വിശേഷം
നല്ലയെന്നെ അങ്ങനെ പോണു ഫുഡ് ചായൊക്കെ കുടിച്ചോ ചായ കുടിക്കാനായല്ലോ
ചായ കുടിക്കാൻ കൊറച്ചൂടെ മൂന്ന് മൂന്നരെയൊക്കെ ആവും
ആഹ് ആഹ് ഫുഡയിച്ചില്ലേ ഉച്ചക്കത്തെ എന്താ എന്തായിരുന്ന് ഫുഡ്
എന്നിവിടെ സദാ ചോറായിരുന്നു ചോറും മീ
ഉം ആഹ്
ഉം ഏയ് ഇല്ലില്ലാ
ഉം
ആഹ് ഉപ്പേരീന്ന് ഉദ്ദേശിച്ച എന്താണ് ഇവിടെ ഉപ്പേരീന്ന് വെച്ചാ ചിപ്സ് ഇല്ലേ കായ വറ്റല് ഇവിടെ ഞങ്ങള് ഉപ്പേരി അതാണ് പറയുന്നെ
ഇവിടെ മറ്റ് ഇതില്ലേ എന്താ ക്യാബേജൊക്കെ തോരൻ വയ്ക്കത്തില്ലേ?
ആഹ് ആഹ്
അയിനൊക്കെ ഞങ്ങള് പറയാറ്
ആഹ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതാ ഓഹ്
അങ്ങനെട്ടാണ്ടിങ്ങനെ വെക്കൂല്ലേ മുരിങ്ങ തേങ്ങട്ട്ക്കും അതിനൊക്കെ ഉപ്പേരിന്നാ പറയാറ്
ആഹ് ഉം
വെള്ള
ആഹ് അത്യാവശ്യം ഇപ്പ മഴയല്ലേ കൊറച്ച് കൂടുതല് കേറുന്നുണ്ട് ഞങ്ങളെ കൊറച്ച് താഴ്ന്ന പ്രകേ പ്രദേശവാ അപ്പം പിന്നെ കൊറച്ച് വെള്ളം പെട്ടെന്ന് കേറുന്ന അറീല്ലാ
ഏഹ് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ
ഇല്ലല്ല ഇപ്പൊ ഇവിടെ നല്ല മഴയാണ്
ആഹ് അത്കൊണ്ടാല്ലേ വേനൽക്കാലത്ത് എങ്ങനെയാ ഇവിടെ കൊറവാണ് ഒരു മൂടി കെട്ടിയ ഏഹ്
ആഹ് വേനൽ കാലത്ത് ഇവിടെ വല്യ പ്രശ്നവൊന്നു ഇല്ലായിരുന്നു വെള്ളത്തിന്
ഏഹ് ഗ്രാമപ്രദേശവാ
ആന്നാന്ന് ഗ്രാമപ്രദേശം വയലൊക്കെ ഒണ്ട് താഴെ
ആഹ് ആഹ് സ്വന്തായിട്ട് കൃഷിയൊക്കെ ചെയ്യോ?
ഏഹ് അങ്ങനെല്ലാ ഇല്ലാ കൃഷിയായിട്ടില്ലാ
ഏഹ് ഏഹ്
ഉം
കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടാ
കൃഷി ചെയ്യാന് എനിക്ക് കൃഷിയോടല്ലീ ചെടികളില്ലേ നമ്മള പൂ വരുന്ന ചെടികള് അതിനോടുത്ത
ആ ഡെക്കറേഷൻ ആ ഡെക്കറേറ്റ് ചെയ്യാനായിരിക്കും അല്ലേ അങ്ങനെ ഡെക്കറേഷൻസ് ചെയ്തണോ വീടിൻ്റെ മുമ്പിലോ അങ്ങനെ
ആ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഞങ്ങൾക്ക് വെക്കേഷൻ തുടങ്ങുന്നത് ജൂണില് അപ്പ ഇനി ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവ
ഏ പഠിക്കയാണോ
ആഹ് ഞാൻ പഠിക്കാ
ഉം എന്ത് പഠിക്കണെ
ഇപ്പൊ ഞാൻ ബിടെക്
ഓ എത്ര വർഷായി
ഇപ്പം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ
ഓ
ചേച്ചി മാരിഡ് ആണോ അതൊ പഠിക്കുവാണോ ചേച്ചി എന്നാണോ വിളിക്കണ്ടേന്നറിയില്ല
ആഹ് ഞാനും പഠിക്കന്നെ പ്ലസ്ടു കഴിഞ്ഞിട്ടെള്ളു
അയ്യോ അത്രേയുള്ളോ
ആഹ് റിസൾറ്റക്ക ഇന്ന ഇങ്ങനെയിരിക്കിയാ
ആഹ് ഇനി എന്തിന് പോവാനാണ്
പോണം പിന്നെ പി എസ് സി നോക്കണന്നുണ്ട്
ഓ
ഉം അങ്ങനെയൊക്കെ
ഉം
രാത്രിക്കെ ന്താ കഴിക്കാറ്
രാത്രി ഇവിടെ സാധാ ചോറ് അല്ലന്നുവില്ല
ഉം വീട്ടില്
ഉം നിങ്ങടെ കൂട്ടു കുടുംബആന്നൊ
ആഹ് കൂട്ടുകൂടുംബ ഇപ്പൊ ഞങ്ങള് വേറെ വീടടുത്ത് പോന്നിട്ടുണ്ട്
ഉം ഉം ഇവിടെ കൂട്ട്കുടുംബം തന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച താമസിക്കുന്ന
ആഹ് തറവാടയിരിക്കൂല്ലേ
ആഹ് തറവാടാ
ഉം ഡ്രൈവിഗ് ഒക്കെ അറിയാവോ
ആഹ് ഇപ്പൊ ഞാന് ഒരു മൂന്ന് മാസായി ലൈസൻസ് എടുത്തിട്ട്
ഏ അല്ല ഒറ്റ ഇതില് ഫസ്റ്റ് ടെസ്റ്റിലന്നെ കിട്ടിയോ
ആഹ് കിട്ടി
ആഹ് സ്കൂട്ടിയോ ഏതാടുത്തെ
ഞാൻ ബൈക്കിന്റെ
ആഹ് ആ സ്കൂട്ടില്ലോടികാറ് ബൈക്കിന്റെ ട് ആയിരിക്കൂല്ലേടുത്തെ
ബൈക്കിന്റെ ബൈക്കിന്റെ ടുത്ത് നമുക്ക് സ്കൂട്ടി സ്കൂട്ടിക്കുള്ള ലൈസൻസും കൂടെ കിട്ടും സ്കൂട്ടിാർഡ് പ്രത്യേക എടുക്കണം
ആഹ് ഏതോ ഓ ഡൈ യൂസ് ചെയ്താ ചേറ് ഏഹ
എന്തോ
ഡെയിലി യൂസ് ഏതാ ചെയ്യല് സ്കൂട്ടിന്നെല്ലേ
ആഹ് സ്കൂട്ടിന്നെ പിന്നെ ഇടക്കിടക്ക് സ്കൂട്ടി ഇല്ലാത്ത ടൈമില് ബൈക്ക്ടുക്കാറുണ്ട്
ആഹ് ആഹ്
മം
കാറോടിക്കോ
ഇല്ല ഇല്ല അതിഞ്ഞ് പഠിക്കണം
ആഹ് ഡ്രൈവിങ് ക്ലാസ്സിന് പോയിട്ട് അങ്ങനെ പഠിക്കേ അതോ പഠിപ്പിച്ചുരാൻ ആൾക്കാരൊക്കെ ഉണ്ടോ
ഈ ബൈക്ക് പഠിപ്പിച്ചൊരാ ആൾക്കാരുണ്ടാരുന്നു കാറ് ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ പോയേ പറ്റൂ അതിനിവിടെ കാറാർക്കും ഇല്ലവിടെ ആഹ് നി ഡ്രൈ നിന ഡ്രൈവിംക്കെ അറിയാമോ
ആഹ് ഞാൻ പോയിര്ന്ന് സ്കൂട്ടി ഓൾറെഡി അറിയാം
ആഹ്
അടുത്ത മാസമാണ് ടെസ്റ്റ് അല്ല അല്ല ഈ മാസ ആ ഈ മാ
ഉം
ഈ മാസം ആറാംതിയോ
ആഹ് ഈ അടുത്തല്ലേ
ഉം അടുത്താണ് അല്ലേ എങ്ങനെ എന്താ ചെയ്ത വി ഡി എഫ് നോക്കി പഠിച്ചേക്കായിനോ ഏ
എന്തുവാ
എന്ത് ഞാനും കേട്ടില്ല
ഞാൻ പ നീ പറഞ്ഞ ഞാൻ കേട്ടില്ല
എന്താ അഡ എന്താ പി ഡി എഫ് നോക്കി പഠിച്ചക്കരുന്നോ ലൈസൻസിന്
ലൈസൻസ് ആ ലേണേഴ്സ് പി ഡി എഫ് അല്ല ഒരു പ്രത്യേക ആപ്പ് ഉണ്ടല്ലോ അതിന്. പഠിക്കാൻ ആപ്പ് നോക്കിയാ ഞാൻ പഠിച്ചത് ആപ്പ് കയറിയാ പഠിച്ച്.
ഏയ് ആപ്പിൽ ത്തെ മാത്രം നോക്കിയിട്ടുള്ളോ.
ആഹ് ആപ്പ് മാത്രേ നോക്കിയുള്ളൂ.
സുഖ ഉണ്ടായിുന്നോ അങ്ങനെ എങ്ങനെ യൊക്കെയാ അറിയാന്.
ആഹ് അല്ല പേടിക്കൊന്നും വേണ്ട ഈ ഏ എ ട്ട്എടുക്കുമ്പോ ഒന്ന് പേടിച്ചാൽ മതി. റോഡ് നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടോ?
ആ റോഡ് ടെസ്റ്ററ്റ് ഉണ്ട്.
ആഹ് എട്ടെടുക്കുമ്പോ ഒന്ന് പേടിച്ചാൽ അത്. റോഡൊക്കെ എളുപ്പമാ.
ആഹ് ആഹ ആ
ട്ടും. ഉം വല്യ രീതി ഞങ്ങക്ക് പിന്നെ ബൈക്ക് ആയോണ്ട് ഞങ്ങക്ക് നേരെ തിരിച്ചാ. റോഡിനകത്താ ഗീറ് മാറ്റേണ്ട് എട്ട് എടുക്കുമ്പോ പേടിക്കേണ്ട കാര്യം ല് ആക്സിഡേറ്ററ് ടണ്ടൺ ചെ സ്കൂട്ടിക്ക് അങ്ങനെ അല്ല. ഉം.
അയ്നെ. ഞാൻ ഇവിടെ പത്ത് ദിവസത്തെ ക്ലാസ്സിനും ആ ആഹ്.
ശം
ഞാൻ ഇവിടെ പത്ത് ദിവസത്തെ ക്ലാസ്സിനു പോയിരുന്നേയ്.
ആഹ.
കാറിന്റെ.
ഏയ്‌ഹി. നിങ്ങള് പഠിക്കാൻ പോവുന്നടുത്ത് എട്ട് എടുക്കാനൊക്കെ ട്രയൽ ചെയ്ത് തരത്തില്ലയോ?
ആ ട്രയല് എതും ആ ട്രയൽ തരും.
ഉം സ്.
ട്രയലിന്റെ ക്ലാസിനു കൂടിം പോകണം.
ആഹ്
നിങ്ങള് നിങ്ങള് എൻ കാറ് കാറ് എന്റെന്നാ എടുക്കണേ നി പഠിക്കണല്ലേ അത് ഞ്ഞി
പറണ്ട് ഇനി ആ പഠിച്ചൊക്കെ കഴിഞ്ഞ്. ഒരു കാർ ഇവിടെ ഇല്ലല്ലോ പിന്നെ എടുത്തിട്ട് കാര്യ ഇല്ലല്ലോ. പഠിച്ചൊരു ജോലിയിട്ടി കാറ് മേടിച്ചിട്ട് കാറ് പഠിക്കാ നി.
ആഹ മോലോആണോ അല്ലല്ലോ.
അല്ലല്ല നിന്നെക്കാട്ടി ഒരു വയസിന് മുപ്പ് അത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം പ്ലസ്ടു പാസ്സായി.
ഓഹ് റിസൾട്ടൊക്കെ എങ്ങനെയായിരുന്നു.
റിസൾട്ട് എനിക്ക് എയ്റ്റി സെവൻ പെഴ്സന്റേജ്.
ഓ കംങ്ക്രാറ്റ്സ്.
ഉം ഹും നിനക്ക് എത്ര ഉണ്ടായിരുന്നു.
എനിക്ക് തൊണ്ണൂറ്റിയേഴ് നയന്റീ സെവൻ പെഴ്സെന്റേജ്.
ആഹ്.
ഉം.
ഞൻ ഡിഗ്രി ബി
ഇനി ഡിഗ്രി എന്ത് എന്തോ.
ആ ഡിഗ്രി ബികോം എന്തേ എടുക്കണം പറയാ.
ബികോം ആഹ.
മോൻ സയൻസ് ആയിരുന്നോ.
ആഹ സയൻസാ.
ഏ ഞങ്ങള് കൊമേഴ്സാ കൊമേഴ്സ്.
കൊമേഴ്സ് പഠിക്കാൻ പാട്ണ്ടോ.
പാട്ന്ന് ചോദിച്ചാല് നമുക്ക് കിട്ടുന്ന ടീച്ചേഴസിന അനുസരിച്ചാണ്.
ആഹ് ആഹ്
മനസ്സിലാക്കി തരുന്ന ടീച്ചേഴ്സിന് കിട്ടിയാല് അടിപൊളിയാണ്. അല്ലെങ്കി പാടാണ്.
ഓഹ്
ചില വിഷൻ വിഷയങ്ങളൊക്കെ ചെറുതായിട്ട് പാടാം
ആഹ് ലാബ്ക്കെ ഉണ്ടോ നിങ്ങൾക്ക്.
ആഹ് ലാബ്ണ്ട്. കമ്പ്യൂട്ടറിനും ഉണ്ട് അതേപോലെ അക്കൗണ്ടൻസിക്കും ഉണ്ട്.
അഹ്
പിന്നെ കമ്പ്യൂട്ടർ നമ്മോ പ്രോഗ്രാം പഠിച്ചിട്ട് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
ആഹ് ആഹ്
പിന്നെ എക്കൗണ്ടൻസിയും സുഖ ലാബൊക്കെ സുഖ ലാബൊക്കെ സിംമ്പിൾ ആയിട്ട് പാസ്സായി പോവും
ഉം അതാ ലാബ് എനിക്ക പുറത്തന്നുള്ള ടീച്ചർമാരല്ലേ
ആഹ് പുറ
ഉം എക്സാമിന് വരുന്നേ
ഏഹ്
മെയിൻ എക്സാം ഇല്ലേ ലാബിന്റെ
ആഹ് അയിനന്നെ അയിന് പുറത്തുന്നള്ള ടീച്ചേഴ്സേ
ആഹ് ആഹ്
ഫൈവെ ഉണ്ടാകും
ഉം ആഹ് ആഹ് കേക്കാം
ആഹ് ആഹ് അങ്ങനെയൊക്കെ ഇന്നാ ശരിട്ടോ
ആഹ് ശരി